കേൾക്കുന്നില്ലേ നീ നല്ല വിശേഷണ്ട് സുഖം
ആഹ് ഇവടെ അങ്ങനെ പോണ് രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ
റെഡി ആയിട്ടില്ല ഉണ്ടാക്കണം
ഇപ്പൊ ഒഴിവായോണ്ട് പതുക്കെ ഉണ്ടാക്കുന്നുള്ളൂ ല്ലേ
ആഹ് ഇന്ന് ഞായറാഴ്ച സ്കൂൾ ഒന്നും ഇല്ലല്ലോ എന്നാലും മദ്രസ്സുണ്ട് മദ്രസ്സക്കെ ആകുമ്പോഴത്തേക്കും വേണം
ആഹ് ഇവടെ മഴല്ല ഇന്ന് പോയ കൊണ്ട് മഴക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു
ആഹ് കൊറേ ദിവസം മൂന്നു നാല് ദിവസായ്ല്ലേ ഒരേ മഴ
ഉം ഇന്നലെ കുട്ടികൾ അവർ സ്കൂ ടൈമിലൊക്കെ നല്ല മഴ പിന്നെ ഓട്ടോയിലാക്കയറ്റി വിട്ടേ
ആഹ് ആഹ് അങ്ങൻ തന്നെയാ അവ്ടെ പിന്നെ വണ്ടിണ്ടാവും വണ്ടി വരുന്നത്
ആഹ് എടന്റെ ഹസ്ബൻ്റ് കൊണ്ടേയാക്കലാണ് അപ്പ ഒരു ഓട്ടോ ഉണ്ട് മദ്രസ്‌ക്ങ്ങനെ പോണ ഓട്ടോല് കയറ്റി വിട്ട് ങ്ങനെ മഴയൊക്കെ ആവ്ണ ടൈമിലാ
ആഹ് ആഹ്
ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്ന പരിപാടി കൂടെയാണ് കുട്ടികളിപ്പോ ഇവടെ രണ്ട് സമയത്താണ് മദ്രസ് ഒരാള് നേരത്തെ പോയി ഓക്ക് ചായ നാക്‌സൊക്കെ കഴിച്ച് പോകും അടുത്ത ട്രിപ്പിൽ പോകുമ്പോത്തിന് എന്തെങ്കിലും കടിയാവണം
ആഹ് അങ്ങൻ തന്നെ സെയിം അതേ അവസ്ഥ ഇവട ഒരാൾ ആറേ കാലാവുമ്പോ പോയി അട്ത്താള് എട്ട് മണിയാവുമ്പോ വണ്ടി വരും
ആഹ് ഇവടെ ഏഴരക്കാണ് അപ്പോന് ഇങ്ങനെ ആ പറഞ്ഞത് ഞാ പത്ത് മണിയൊക്കെ ആവും കഴിയോ പിന്നെ കുട്ടിയാക്ക് എന്തങ്കിലും കടി പോ തീരാണ് പർഞ്ഞിട്ട്ട് പെശക്കൂലെ വരുമ്പോക്ക് ഉം
കിന്ന്
ഇന്ന് പൂരിയാണ് പൂരിയൊക്കെ പൊരിച്ചെടുത്തു ഇപ്പൊ കടലക്കറിണ്ട് കുക്കർല് അപ്പൊ കറിയായിട്ടില്ലെങ്കിലും കൊഴ്‌പ്പല്ല കടി ആയാല്ലും ഒൽ അങ്ങനെ കഴിക്കും വരുമ്പോത്തനെ കറി ആക്കിയാലും മതി
ആഹ ആഹ പൂരി പിന്നെ പെട്ടെന്ന് ആവുമല്ലോ പ്രെസ്സ് അല്ലെ ഉണ്ടാക്കുവ
ആ പ്രസ്സില് അത അതിലിങ്ങനെ പ്രസ് ചെയ്ത്ങ്ങ എണ്ണക്കെ തടേണ്ടല്ലോ പൊരിച്ചെടുക്കാണ്
തായല്ലോ അതന്നെ പെട്ടന്നാവുന്നാ ലെ
ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനഉദേശിച്ചേ പിന്നെ രാവിലെ ആയപ്പോ എനിക്കൊരു മടി എനിക്ക് ചപ്പാത്തിലെറേ സിമ്പിള് ഈ പൂരിയാണ് എ പൂരിക്ക വേ
ഉ പിന്നെ ഞാനും അങ്ങത്തന്നെ ഉണ്ടാക്കില്
സിലമർത്തണം പിന്നെ നമ്മൾ പരത്തണം
ഉം പ്രസ്സിൽ അമർത്തിട്ടും പരത്തണ്ടേ പക്ഷെ ചില ആൾക്കാര് പറയാ അത് പ്രെസ്സിൽ ആക്കിയൽ ആവുന്നുണ്ട് പക്ഷെനക്കൊന്നും ആവുന്നില്ല
എനിക്ക് കട്ടിയായി തോന്നുന്നു എനിക്ക് പരത്തിങ്കിലേ ഇഷ്ടള്ളു
അതന്നെയാ പറഞ്ഞത് ഇൻക്കും അത് കട്ടി പോലെ തോന്നുന്നുണ്ട്
ലോൽ പറയും അങ്ങനെ പ്രസ്സിൽ മാത്രം പരത്തിയാമതി പക്ഷെ അപ്പൊക്ക ഒരു കട്ടില്ല പോലെ അങ്ങനെ ഈസ ആയി കിട്ടൂലല്ലോ
അതന്നെ മം
ന് ഞമ്മള് ഒറ്റൊക്കെ ആവുമ്പോ പിന്നെ ഒരാള് ഇല്ല ഒരാള ഉണ്ടങ്കി പിന്നെക്കെ കുഴപ്പമില്ല ഇത് കുട്ടികൾ പോവാനാവുമ്പോതിന്ന് ആവൂല ഒരാൾ ഒറ്റക് ഇങ്ങനെ ചെയ്താല അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഒക്കെ പര ഫ്രിഡ്ജിൽ വെക്കും രാവിലെ ചുട്ടാ മതിയല്ലോ
അപ്പ അത് ഒട്ടി പിടിക്കൂല
ഏ ഒട്ടി പിടിക്കുന്നില്ല ചപ്പാത്തിക്ക അടിലൊരു പേപ്പർ വെക്കും എന്നിട്ട് അതിന്റെ മേലെ ഒരു ഇങ്ങനെ ഒരു അടപ്പകുള്ള പാത്രത്തില്ൽ വട്ട വട്ടത്തിലുള്ള പാത്രത്തിൽ ഇങ്ങനെ അടക്കി വെക്കും മേല ഒരു അവിടെ പേപ്പർ വെക്കും ആ വിയർപ്പൊക്കെറങ്ങ്ണേന്
ആഹ് ആഹ്
ന്നട്ട് അങ്ങനെ വെക്കല് ഞാങ്ങനെ വെക്കല്ണ്ട് അമ്മള് പത്കെങ്ങനെ ഇട്ക്കണം പക്ഷെ കിട്ടും ഇടക്കാൻ കിട്ടും അങ്ങനൊട്ടുവൊന്നുല്ല മ്മ് അങ്ങനൊക്കെ ഇണ്ടെങ്കി രാവില സിംമ്പിളാണ് അല്ലെങ്കി മടുപ്പാണ് ഈ നേരംവെളുത്ത എന്താ ഇണ്ടാക്ക എന്താ ഒരു ഒരാകാപ്
സത്യായിട്ടും ഇണ്ടാക്കുന്നതിനേക്കാള് പിന്നെ അമക്ക് ബുദ്ധിമുട്ട് തോന്ന്നത് ചിന്തിക്കലാണ് എന്തുണ്ടാക്കും
ആ അതന്നെ ഞാപ്പ ഇന്നലക്കെ ചപ്പാത് ഇണ്ടാക്കണം ഇപ്പം നേരം വെൾത്തോകുമ്പ ഇൻക് ബൂര്
സെയിം ഇവിടെ അതെ അവസ് ണ്ട് ചിന്തിച്ചതൊന്നു അല്ല പിന്നെണ്ടാക്ക
ആഹ് കടലൊക്കെ വള്ളത് ട്ടോ ഇഞ്പം ചപ്പാത്തി കുട്ട്യാൾക്ക് ഇഷ്ടാണ് ഭൂരി കയികും ചപ്പാത്തി കടല കറിം ആ കയിച്ചോളും പക്ഷേ രാവിലെന്നെ ഈ ചപ്പാത്തി പഞ് ഞാതെനെ ഒറ്റകെല്ലംണ്ടാകണ്ടെ ബൂരിയാണെങ്കി വാട്ടൊന്നും വാണ്ട അതാ പച്ചള്ളത്തിലെന്നെ കൊയക്കും ചെറിയ ഉരുളാക്കും പ്രെസ്സ്മൽ അമർ ത്തും അതങ്ങനെണ്ണീകാട്ട്ട്ടൊട്കും
അതന്നെ ചപ്പാത്തി പച്ചള്ളത്തിലല്ല ഇണ്ടാക്കാ
അത് ഞാനൊന്ന് ചൂടുവെള്ളത്തിലാണ് ഇണ്ടാക്കല്
ഒന്ന് സോ ഏ ഇത് പതായിട്ട് കിട്ടാനാവൂല്ലേ
ആഹ് പച്ചള്ളത്തിൽ ഞാൻ ഇണ്ടാക്കീട്ട് ഒരു ദിവസം ഇൻക്ക് നല്ലെ കട്ടി പോലെയൊക്കെ തോന്നി ഇൻക്ക് ശെരിയാവ്ണ്ല്ല അപ്പപിന്നെ ഞാനും ചെറിയേ
ആക്യാലേറും ഞാൻ ചപാത്തിണ്ടാക്കലേല്ല ഞാൻ പൂരിയേ ഇണ്ടാകു പാലെല്ലാം കൊർച്ച് ആക്കിണ് ആഹ്
ഉം പിന്നെ ദോശൊക്കെ ഇണ്ട് മാവൊക്കെ ഇണ്ടെങ്കി പിനെ അടുക്കളെക്ക് വെര്ണെന്നെ ഇഷ്ടാട്ടോ
ദോശേം അയിന് പൊടി പൊടിക്കും
ആഹ് അങ്ങനെ ഉഴുന്ന് ദോശക്കരച്ച് വെക്കും ചെൽപ്പൊ രണ്ടീസത്തിനൊക്കെ അരച്ചു വെക്കും ഞാൻ
ആഹ് അങ്ങനെ അല്ല ആ പച്ചരി പൊട്ച്ചിട്ട് വെക്കൂലല്ലോ
ഏ ഏഹ് ഇങ്ങനെ ഉഴുന്നും ഇതൊക്കെട്ടരച്ച് വെക്കോല്ലോ ആ പുളിയുള്ള ദോശ
ആഹ് അരച്ച് വെക്കും
അത് അരച്ച് വെക്കാണെ രണ്ടീസതിനൊക്കെ വെക്കും അപ്പ പിന്നെ സിം സുഖാണേയ് അയ്ക്കും ഇല്ലെ ചാ ട്ടിന്നോ ആ ചമ്മന്തിയൊ ഒക്കെ ഉണ്ടാക്കിയാ മതി
അപ്പം രണ്ട് പാത്രത്തിലായിട്ട് അരച്ചു വെക്കുവേ ഇയ്യ്
ഞാൻ ഒരു പാത്രതെന്ന വെക്കല് അത് ഇണ്ടാക്കീട്ട് വാക്കി പിന്ന ഞാൻ ഫ്രഡ്ജ് കൊണ്ടോയെക്കും പിറ്റേദിവസം എടുക്കും പിന്നെ
ആഹ് ആഹ് ആത് ബാക്കിയായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാല് പ്രശ്നൊന്നുല്ല
ഇല്ല രണ്ടീസൊക്കെ ഞാൻ വക്കല് രണ്ട് മൂന്നീസൊക്കെ വെക്കും അധികം വെച്ച ചെലപ്പം നല്ലോം പുളിമാര്യൊക്കെ തോന്നല്ണ്ട് അങ്ങനെ യൂസെയ്തീൻ്റെ വാക്കിയായിട്ടേകാരം
അതന്നെ അങ്ങനതാ ഞാൻ ചോയിച്ചേ
അതൊക്കെയാണെങ്കി പിന്നെ സിംമ്പിളാണ് ഇല്ല ഭക്ഷണം അങ്ങനൊന്നും ഈണ്ടാക്കൊന്നുല്ല ഇൻക് വെല്ല്യതാൽപര്യല്ല ഭക്ഷണംണ്ടാക്ണത് ഇണ്ടാകിയാ പിന്നെ കിച്ചണൊക്കാ ആകെ പരന്നോവും പിന് നനെമ്മളെന്നെ ക്ലീനാകണം
ആഹ് ആഹ് നസം
അപ്പം പിന്നെ ഭക്ഷണം ഇണ്ടാക്കൽനോട് ഇൻക്ക് വല്ല്യ ഇൻട്രെസ്റ്റൊന്നുല്ല പിന്നെ അമക്ക് അത്യാവശ്യം കയിക്കാല്ലെന്നെ ഇണ്ടാക്കും
ഉച്ചക്ക് രാത്രിയിലേക്ക് ഇള്ളതും കൂടി ആക്കൂലേ
ആഹ് അതൊക്കൊന്നിച്ച് ഉച്ചക്കെന്നെ ഉച്ചക്കും രാത്രിക്കെകും ഒന്നായിട്ട് വെക്കലാണ്
ഉം ഞങക്കതൊന്നും ശെരിയാവൂല ഇവടെ ഏഹ് ഞമ്മക്ക് എന്തെങ്കിലും അപ്പണ്ടാക്കണം രാത്രി
അഹ് ചോർ കയിക്കൂല അല്ലേ എല്ലാരു ഉണ്ടങ്ങനെ ആരും ചോർ
ഇല്ല എല്ലാർക്കും ഇണ്ടാക്കണം എല്ലാരന്ന് പറഞ്ഞാ നമ്മള് ഏഹ് അന്ക്ക് ഇണ്ടാക്കണം എല്ലാ നേരം ഇണ്ടാക്കണം രാവിലെ ഉച്ചക്കും വൈ രാത്രിയില് മടുപ്പാ
ഉള്ളി കേറുനാകെ ഒരു ഈറയാണ് ഇങ്ങനെ രാത്രിക്കെ പിന്നെ ഓരോ ഫുഡ്ണ്ടാക്കണേ പിന്നെ ഓല മക്കളുള്ള സ്പെഷ്യലൊക്കെ പറഞാ ഉണ്ടാക്കൂട്ടോ അപ്പൊ കുക്കറൊക്കെട്ടങ്ങണ്ടല്ലേ കുക്കർ ബിരിയാണിയാ അങ്ങനെ ചെറു ചെറുതൊക്കെ
അഹ്
അങ്ങനെയൊക്കെ ഇണ്ടാക്കും അല്ലാതെ ഡെയിലി നമ്മള് രാത്രി ഇണ്ടാക്കുമ്പോൾ ഒരു മടു പോന്നും നമുക്ക് രാത്രി നമുക്ക് ഒഴിവില്ലല്ലോ ഇപ്പൊ
സത്യമായിട്ടും ഒരു ഒഴിവൂല്ല ഫുൾ ടൈം അടുക്കളല്ലേ ഏയ് മടുപ്പ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ മടുപ്പാണ്
ഉം അടുക്കള പറഞ്ഞാ എന്താത് കഴിക്കുക മേറ അത് തന്നെയല്ലേ പണി
പിന്നെയോ ഇത് ഇണ്ടാക്കലല്ലാലോ കഷ്ടപ്പാട അയിന് ശേഷം ഇത് വൃ ത്തിയാക്കുന്നരവസ്ഥയാണ് അയ്യോ എല്ലാ സമയത്തും പണി
ഞാൻ ഒന്നിച്ചെന്ന് വെക്കും ഇന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും ഈ മഴത്തെ തണു തണുപ്പ്ന്ന് പറയാ ഞാൻ പറയാ സാരില്ല കറിയൊക്കെ ചൂടക്കാ ഇപ്പൊ അല്ല രണ്ട് നേരം ചോറ് വെക്കൽ നടക്കൂല
അതെനെ ചോറാക്കുബോ രണ്ട് പ്രാവശ്യം വെക്കൊന്നും പറ്റൂല ഇപ്പ നമ്മുക്ക് പിന്നെ ചോറ് ശരിയാവൂല
അഹ്
പത്തിരിയോ ദോശയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും അതോ നമുക്ക് രണ്ട് സമയത്ത് ഉണ്ടാക്കേണ്ടതും ചിന്തി ക്കണേ രാവിലെയും രാത്രിയും
രാവിലെ ഇണ്ടാക്കിയത് രാത്രി പറ്റൂലേ
അയ്യോ ഇവിടെ തണുത്തൊന്നും കഴിക്കുന്നില്ല തിന്നാൻ ഇരിക്കുന്ന സമയത്ത് ഇണ്ടായി കൊടുക്കണം
അങ്ങനെ ഉണ്ടാക്കണല്ലേ നമുക്ക് എന്തേലും അസുഖൊക്കെ വന്നാല് അല്ലെ ബുദ്ധിമുട്ട്
ഉം അന്നാല് ഇവര് പൊറത് പോയി കയിക്കണം വേറെ വഴിയൊന്നുല്ല വേറെ ആളൊന്നും ഇല്ല ഇവിടെ ഉണ്ടായി കൊടുക്കാൻ
അഹ് ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല
പക്ഷെ ഇണ്ടാക്കും ഭർത്താവ് ഉണ്ടാക്കും ആളുണ്ടാക്കുവേ ഉണ്ട ക്കു പക്ഷെ പിന്നെ ആ കിച്ചൺ പിന്നെ തിരിഞ്ഞു നോ ക്കണ്ടി വരില്ല ഞാ അത്രേ ഉള്ളു
ഇല്ല ഉപ്പും മുളകും ഒഒക്കെങ്ങനാ പരതിട്ടാണ്ട് അങ് പോകും
പിന്നെ പാത്രങ്ങളും ഒഹ്
ഉം
ചൂട്ടത്
ഇവിടെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടെങ്കി ഹസ്ബൻഡ് ഇതേ പോലെ ഉണ്ടാക്കാൻ നിക്കു നമ്മൾ പിന്നെ ഹെൽപ്പറായി നിന്നാൽ മതി
അതനെ ഹെൽപ്പറായി നിന്നാൽ മതി
ആഹാ എ എനിക്കൊന്ന് കുറേ ഓർ അധികം നമ്മള്സ ഒറ്റക് ഉണ്ടാക്കണ കൊയ്‌പില്ലാ ആരെങ്കിലൊക്കെ വരുമ്പോ ഫുഡ് ഉണ്ടാക്കുമ്പോ എനി ഒരു പേടിയാണ് ശെരിയാവൂലെനു ഞാൻ എന്ത് ഫുഡിലും ഉപ്പിട്ടാലും ഉപ്പ് കൊറവാവും
ആഹ് എനിക്ക് ഉപ്പൊന്നും കൊറവാവൂല പക്ഷെ എങ്കിലും എനക്ക് ഇണ്ടാക്കാൻ പേടിയന്നെയാ കൊറെ ആൾക്ക് നെയ്‌ച്ചോറലോ എനക്ക് കുറെ ഇണ്ടാക്കാൻ ടുകാണ് ഏതവസ്ഥയിലവാന്ന് പറയാൻ പ
ആഹാ അതെ ഓ അങ്ങനെ പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഇണ്ടാക്കും അപ്പൊ പിന്ന ഒരേ ചിലപ്പോ കിട്ടന്നുല്ല
അഹാ
എന്നാലും ഞാൻ കൊറേ വട്ടം ഉപ്പ് ഉണ്ടോ നോക്കാൻ കൂടെ പോകും എനിക്ക് ഉപ്പിന്റെ കാര്യത്തില നിക്ക് പേടി
ഏ
ഞാൻ ഉപ്പിട്ട് എപ്പളും കൊറവാവും എനിക്ക് ഉപ്പ് ഏറിയ പിന്ന ഞമ്മക്ക് കൊറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അധികം ഉപ്പ് കൊറച്ചാ ഇടാ
ആഹാ ആഹാ പക്ഷെ കറികളില് അങ്ങനെല്ലാം കൊറവായ പ്രശ്നല്ല പഷേ നമ്മള് ബിരിയാണിയെല്ലാം വെക്കുമ്പോ എന്തായാലും കൊറവാലും പ്രശ്നല്ല
കറിയേളൊന്നും കൊ കൊയപ്പല്ല ഞാൻ കയിക്കുമ്പോ ഹസ്ബന്റിനോട് ഉപ്പിണ്ടോ നോക്കിയേ ഇല്ലെങ്കിട്ടെരാ പറയും അപ്പ എന്നോട് പറയും ഇത്രയും കാലായിട്ട് ഉപ്പിട്ട് വെക്കാൻ പഠിച്ചിട്ടില്ലേ
ഉം അതന്നെ പിന്ന എന്നിട്ട് ആയാ ഇപ്പത്തെ ഭക്ഷണം ആയാ
ആ ഭക്ഷണം കറി കടലക്കറി കുകറില് വിസലടിച്ച് വാങ്ങി വച്ചിക്കണ് പിന്നെ ഇതിക് തേങ്ങ അരക്കാനൊക്കെണ്ട്
എണീച്ചില്ലേ മക്കള് എണീച്ച മദ്രസ എത്ര മണിക്ക പോണ്ട്
രണ്ടാള് പോയി എനിക്ക് നാലാള്ണ്ട് രണ്ടാള് പോയി ഞ്ഞ് ഒരാളും കൂടെ എണീറ്റ്ങ്ങാണ്ട് ഒരിങ്ങണിണ്ട് ചെറുതിനെ പിന്നെ ആക്കിയിട്ടില്ല യു കെ ജി ആണ്
ആഹാ
ഉം അവടെ ആയോ കടിയൊക്കെ ആയോ
ഇല്ല പത്തല് ഇണ്ടാക്കണം കറിയിണ്ട് മീൻകറിയിണ്ട് രാത്രിവെച്ച
ആഹാ ഈ പത്തല് എങ്ങനെ അരിപ്പൊടിയോണ്ടോ
അരിപ്പ പുഴുക്കലരി പൊടിച്ചിട്ടിണ്ടാക്കുന്നെ നിങ്ങള് പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി ഇണ്ടാക്കലിണ്ടാവുല്ലേ നിങ്ങള്
പത്തിരി ഇണ്ടാക്കും പത്തല് ഇണ്ടാക്കിയിട്ടില്ല
ഉം അതുപോലെ തന്നെ ഏകദേശം രണ്ടരിയും പത്തിരി പച്ചരിയിലും ഇത് പുഴുക്കലരിയിലും
കൈയ്യോണ്ട് പരത്തല തോൻണ് ലേ
പ്രസ്സ്ലന്നെ, തന്നെ കയ്യോണ്ട് പരത്തണോരിണ്ട് ഉം, എങ്ങനെ കെട്ടി?
പത്ത്ല് അറിയുമ്പോ കൊറച്ച് കട്ടീല് അല്ലേ ബര്ല്
ഇവിടൊന്നും കട്ടിയൊന്നും പറ്റൊന്നുല്ല. ഞാൻ നൈസായിട്ടന്നെ ഇണ്ടാക്കല്.
ങ്ങട്ട്ത് ഒരെണ്ണേല് പൊരിച്ചെടുക്കാ.
ഏയ്, ഇത് നിങ്ങള് പത്തിരിച്ചുടുന്ന അതേ സേ അതുപോലെ തന്നെയാണ് ഇതും.
പിന്നെ എണ്ണില് പൊരിച്ചെടുക്കണ എന്തോ ഒരു പലഹാരല്ലേ അങ്ങൻത്തെ? ആഹ്, അതാണ് നെയ് പത്ത്ട്ട് പറീണ് ലെ. അ വ അവ രണ്ടും ഞാൻ ഇണ്ടാ നോക്കിയിട്ടില്ല അത്
ആഹ്, ഓക്കെ ഞാൻ വിളിക്കാ ഞാൻ അങ്ങോട്ട് വിളിക്കേ
ആഹ് ശരി